ഹായ് മാം ഗുഡ് മോർണിം
മോർണിം
എന്ധ്ണ്ട് മാം സുഖാണോ
സുഖാ
ഞാൻ ഇന്ന് മാമിനോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു വിഷയന്ന് പറയുന്നത് ഭക്ഷണത്തെ പറ്റി
ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളു
ആ മാം മേംന് ഭക്ഷണത്തെ പറ്റി എന്താറയാ എങ്ങനെ എന്ത് ഭക്ഷണമേനെങ്കിലും നമുക്കെപ്പോ വേണങ്കിലും എപ്പോ വേണേലും കഴിക്കാം ന്നുള്ളൊരു ഇതാണോ മേം അതോ നമ്മള് നല്ല ആ പറഞ്ഞോളൂ
ആ എന്ത് ഭക്ഷണവും കഴിക്കാം എന്നല്ല ഉം പിന്നെ നമ്മുടെ ശരീ ആഹാരത്തിന്റെ എന്താ പറയാ നമ്മടെ ആരോഗ്യത്തിന് ആ പ്രൊ പ്രൊ പ്രോട്ടീൻ ആ പ്രോട്ടീന്ള്ള ആഹാരൊ കഴിക്കണം നല്ല ഭക്ഷണരീതിയായിരിക്കണം
അതായത് നമ്മള് കഴിക്ക്ന്ന ഭാഗത്ത് ചെറുപയർ അതിലെന്നെ മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കണന്നല്ലേ മാം പറയുന്നത്
ആ ആഹ അതെ അതെ
ആ ഓക്കെ മാം മാമിന്റെ വീട്ടിൽ ആ, ഓക്കെ, മാം, മാമിന്റെ, വീട്ടില്, മക്കൾക്കൊക്കെ എന്താ, ഫുഡ് ണ്ടാക്കി, കൊടുക്കാറ്, രാവിലെയക്കെ
അവർക്ക് ഗോതമ്പ്, വെച്ച്, എന്തെങ്കിലും, ഉണ്ടാക്കും, അല്ലെങ്കി, അരിയാഹാരം, പല ആഹാരം, അല്ലെങ്കി, കപ്പ ചോ, ചോറൊക്കെ, ചോറൊക്കെ, വക്കുയോ ഉ, ഉച്ചക്ക്, മാത്രം, വൈകുന്നേരക്കെ, വേറെന്തെങ്കിലും, രഘുഭക്ഷണം.
ആ, ഓക്കെ മാം ആഓക്കെ, മാമ്, ഒരു, ഹൗസ്, വൈഫാല്ലേ.
അതയല്ലോ.
ഓക്കെ, ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് യ്യാറുണ്ടോ മാം.
ഉണ്ട്.
എന്തൊക്കെ ഫ്രൂട്ട്സ്, ഉള്പ്പടുത്താറുണ്ട്, ഫുഡില്.
ഇവിടെ, നമ്മുടെ, മുറ്റത്തരു, പേരയുണ്ട്. പേ, പേരക്ക, ഒക്കെ, ഉപയോഗിക്കു ക്കും, പിന്നെ, എന്തെങ്കും, തണ്ണിമത്തൻ
ഓക്കെ, ഓക്കെ, ഇതൊരു, മാമ്പഴക്കാലമല്ലേ, മാം, അപ്പൊ, മാമ്പഴം, അതുപോലെ, തന്നെ, ചക്ക, സ ണാണ്, ചക്കയൊക്കെ, കഴിക്കാറുണ്ടോ
ആഹ, പിന്നെ, ചക്കയൊക്കെ, ഇഷ്ടം, പോലുണ്ട്, ഞങ്ങക്ക്. ആ, പിന്നെ, മാമ്പഴ, മാമ്പഴപ്പുളിശ്ശേരി, വെക്കാറുണ്ട്.
ഓക്കെ, ഓക്കെ, ഓക്കെ, വളരെ, ഹെൽത്തിയായിട്ടുള്ള, ഒരു, ഫാ മില്ല്യാല്ലേ.
ആ, അതേല്ലോ
ഉം, ഹ്, പിന്നെ എ, എക്സസൈസ്, ഒക്കെ, ചെയ്യാറുണ്ടോ, മാം.
ആ, ചെറുത, ആ, രാവിലെ, ചെറുത, നടക്കാനൊക്കെ പോവും. പിന്നെ, നല്ല, എ, പറ പറമ്പൊക്കെ, ഉള്ള കാരണം, പറമ്പിലൊക്കെ, പണിയാനൊക്കെ, എറങ്ങും.
ആ, ഓക്കെ, ഓക്കെ, എപ്പോഴും, ഈ, മീറ്റാഹാരങ്ങളൊക്കെ, ഉപയോഗിക്കാറുണ്ടോ.
മീറ്റ്, അങ്ങനെ, ഉപയോഗിക്കാറില്ല, ആഴ്ചയിൽ അല്ലെങ്കി, രണ്ടാഴ്, ച അങ്ങനെക്കെ, കൂടുമ്പോഴൊക്കെള്ളു
ആണല്ലേ, ആ, ഓക്കെ, മാ, കപ്പളങ്ങ, അങ്ങനത്തെ, കാര്യങ്ങളൊക് ഒക്കുണ്ടോ അവിടെ.
പിന്നെകപ്പളൊക്ക ഇഷ്ടം പോലെയുണ്ട്.
ആണല്ലേ, അപ്പൊ, മഴയുണ്ട, മാം, അങ്ങോട്ട്.
ഭയങ്കര, മഴയാ.
ആണല്ലേ, ഓക്കെ, ഓക്കേ, രാവിലെ, എന്താ, പരിപാടി, ഫു
രാവിലെ, ഫുഡിനുള്ള, കാര്യങ്ങളൊക്കെ, ചെയ്യുന്നു, കടലയ കടല, കടലക്കറി, വെക്കാനിരിക്കുന്നു, പുട്ടുണ്ടാക്കണം. പിന്നെ, ഒരുപാട്, അല്ല, ഗോതമ്പ്
ഓക്കേ, ഓക്കേ, വളരെ, ഹെൽത്തി, ആണല്ലേ.
ആഹ, വല്യ, കൊഴപ്പ, ഇല്ല, ദൈവം, സഹായിച്ച്, കൊഴപ്പൊന്നുല്ല.
ഉം, വെള്ളമൊക്കെ, നല്ലോണ്ണം, ക, കുടിക്കാറുണ്ടോ.
ആ, വെള്ളം, കുടിക്കാറുണ്ട്.
ഉം, ഉം, ഓക്കെ, മാം.
ഉം,
ഉം, മാം, ഈ, ഭക്ഷണത്തിന്റെ, ഭക്ഷണത്തിന്റെ, ഉപയോഗത്തെ, പറ്റിയൊക്കെ, നല്ല, ക്ലാസ്സുകളാർ ലടതോടുകാറൊക്കെ, ഉണ്ടോ.
ആ, നല്ല, നല്ല, കറികള്, എനിക്കറിയാവുന്ന, കറികളൊക്കെ, മറ്റുള്ളവർക്കും, പറഞ്ഞു, കൊടുക്കും, എന്റെ, മക്കൾക്ക്, പറഞ്ഞ ഞ്ഞൊടുക്കും.
ഉം ഓക്കെ ആഹ് ഓക്കെ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടോ?
ആഹ് ഒണ്ട് വാഴപ്പിണ്ടി
ഓഹ ഓക്കെ വാഴപ്പിണ്ടി ഒക്കെ കഴിക്കാറുണ്ടോ?
ആഹാ അതൊക്കെ വല്ലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതൊക്കെ ഒണ്ടാകാം അരിയാനും പെറുക്കാനുവൊക്കെ അതിലൊക്കെ ഒരു മടിയൊണ്ട്
ഉം ഉം ഡെയിലി ചക്ക വെട്ടി വെയ്ക്കാറുണ്ടോ
ആം പിന്നെ ചക്കയൊക്കെ ഞങ്ങ്ക്ക് ഭയങ്കര ഇഷ്ടവാണ് അതുകൊണ്ട്
ചക്ക കപ്പ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഒട്ടും താൽ- പര്യൊള്ള കാര്യല്ലല്ലോ അപ്പൊ മാമിന്റെ കുട്ടികൾക്കൊക്കെയൊ ആണോ എല്ലാം കഴിക്കുന്ന കുട്ടികളാണോ?
എല്ലാം കഴിക്കാം അവർക്ക് ചോറും
ആണല്ലേ
ചക്ക
അതുവല്ല ഇപ്പത്തെ കുട്ടികക്ക് ഈ ഫാസ്ഫുഡിനോടൊക്കെ വളരെ വലിയ ആഗ്രഹണല്ലോ ജഗ് ഫുഡ് അങ്ങനത്തെ ഫുഡിനോടൊക്കെ ഭയങ്കര ആഗ്രഹാണല്ലോ അങ്ങനെ എന്തൊക്കെ ആഗ്രഹം
ആഹ് ആഗ്രഹം ആ കഴിക്കുവൊക്കെ ചെയ്യും പിന്നെ വല്ലപ്പോഴും അങ്ങനെയെന്നും കഴിക്കാറൊന്നൂല്ല വല്ലപ്പഴും
ഉം ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് വാങ്ങിക്കുന്ന ഒരു ഫാമിലിയാണോ ആണല്ലേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട്
ബേക്കറി അധികം ഉപയോഗിക്കരുതന്നല്ലേ പറയുന്നെ ഉം
അതെ അതെ ഓക്കെ മാം ഒരുപാട് താങ്ക് യു ഒരുപാട് താങ്ക്സ്ണ്ട് ഓക്കെ
ഓക്കെ എത്രസമയം വിളിക്കൂത്